ഹലോ ഹാലോ അസ്സലാ
കേക്കുന്നുണ്ടോ പറയുന്നത് ആഹ് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ പോകുന്നു മഴയൊക്കെ ഉണ്ടോ
ഭക്ഷണം മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പ നിന്നിട്ടുണ്ട് ഒരു തെളിച്ചം ഉണ്ട്
ഒരു തെളിച്ചെണ്ട് ന്നാലും ദൂരെ നോക്കുമ്പോ മഴക്കാർ ഇണ്ട് ഹാ ഹാ ഇപ്പോഴും മഴ ക്കാലല്ലേ
ആഹ് മഴക്കാലം ആണ് പക്ഷെ തുണിയൊക്കെ ഒണങ്ങാൻ ഭയങ്കര പാടാ പിന്നാ റൂമില് സ്റ്റാൻഡ് ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ട് അതിൽ ഉണക്കി കു കുട്ടികളുടെതാണ് ഇന്ന് അലക്കിയത് ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ അലക്കണത് ആഹ് റൂമിൽ മറ്റേ ഡ്രസ്സിഗ് സ്റ്റാൻഡ് ഉണ്ടല്ലോ ല്ലോ ആ നമ്മള ഉണക്കിട്ട് നാന ഡ്രസ്സിംഗ് സ്റ്റാൻഡില്ലേ
എന്നിട്ട് ഉണങ്ങുവ എന്നാലും ഉണ്ടാവോ എന്തെങ്കിലും പുതിലൊക്കെല്ലര് ശരിക്കും ഉണങ്ങില്ലെന്ന് എന്തേലും
ഞാന് ഫാൻ ഇട്ട് വെക്കും
ഫാൻഇട്ട് വെക്കും
ഫാൻഇട്ട് വെക്കും നാ പിള്ളേരുടെ ആവുമ്പോളല്ലേ പിള്ളേരുടെ ആവുമ്പോ പിന്നെ ഉണങ്ങൂ
ഉണങ്ങു
അദ്യം കട്
പിള്ളേരതും ഉണങ്ങൂലേ ആ കട്ടില്ലാത് കട്ട കട്ടിയുള്ളത് പിള്ളേരത് ഒണങ്ങൂല ആഹ് കട്ടിയുള്ളത് ഞാൻ പുറത്ത് തന്നെ ഇട്ട് അവിടെ തന്നെ ഇട്ട് വെയില് വരുമ്പോ
മുണ്ടക്ക കൊടുക്ക മുണ്ടക്കെ മുണ്ടക്ക ഉണങ്ങിയിട്ടൊണ്ട് നൈസാ യി
നൈസായതൊക്കെ ഉള്ളത് ഉണങ്ങിയിട്ടുണ്ട് ഷർട്ട് ഉം ഉം മഴ പെയ്ത മഴയുള്ള ബുദ്ധിമുട്ട് അതാണ് ഡ്രസ്സ് ആ വസ്ത്രങ്ങളുണങ്ങണം എങ്കി നല്ല ബുദ്ധിമുട്ടാണ്
ഈച്ചയും കൊതുകും അയ്യോ അത് വല്ലാത്തൊരിതാ ഉം
ഇവിടെങ്ങനെ ഇല്ല കൊതുക് ഇണ്ട് നല്ലോണം ചു
കൊതുക് അത്ര ഇല്ല ഇപ്പൊ സന്ധ്യ ആയിക്കഴിഞ്ഞാലും കൊതികിന്റെ അത്ര പ്രശ്നൊന്നും
പ്രശ്നൊന്നുല്ല നമ്മള് പുറത്തിരിക്കാം സിറ്റ്ഔട്ടിലാണെങ്കിലും ഇരിക്കാം ആഹ് എവിട ഹസ് ഇക്കാന്റെ വീട്ടിൽ ഏട്ട ആഹ് ആഹ്
അയ്യോ ഞങ്ങടെക്ക എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ
വീട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തിരിക്കാനേ പറ്റൂല്ല അഞ്ചു മണി കഴഞ്ഞാല് ആ വശത്തോട്ടിരിക്കാനേ പറ്റൂല്ല ആഹ് ആഹ് പിള്ളേ കൊതുകായിരിക്കും അല്ലേ ആഹ് ആഹ്
പക്ഷെ ഈച്ച നമ്മൾ എത്ര മേനയാക്കിയിട്ടാലും വൃത്തിയാക്കിയിട്ടാലും ഈച്ചയാണ് ഈച്ചേന കൊണ്ട് ഭയങ്കര ശല്യമാണ്
അത് നമ്മളാ പൊട്ടിക്കുന്നൊരു സാധനല്ലേ അതുകൊണ്ട് ഈച്ചനേയും പൊട്ടികാം കൊതിക്നെയും പൊട്ടികാം പക്ഷേത്ര വിചാരിച്ചിട്ടാ പിന്നെ ജനലും വാതിലും തുറന്നിടാതിരിക്കുക
ആഹ് ഉപയോഗിക്കാറില്ല കാരണം കൊച്ച് ഉള്ളതാന്നെ
ആഹ് ചെറിയ കൊച്ചാ ചെറിയ കൊച്ചിനെ എത്രയി അപ്പൊ
മാസം കഴിഞ്ഞട്ടുള്ളൂ
ആഹ് അപ്പ ശെരി അല്ല അത് മെഷീൻ അങ്ങനെയല്ല അതല്ല അങ്ങനെ അതല്ല നമ്മള് ആ ബാറ്റ് പോലുള്ള സാധനം ഇല്ലേ അത് അതിന് വല്യ പ്രശ്നമില്ല മറ്റേതൊക്കെ കെമിക്കൽ ആയിരിക്കും അത് വിശ്വസിക്കാൻ പാടി
ആഹ് പക്ഷെ ഞാനെങ്ങാനും ജനലൊക്കെ തുറന്നിടും അടക്കളേല ജനൽ ഒന്നും തുറന്നിടൂലാ റൂമിൽത്ത ജൽനലൊക്കെ തുറന്നിടും
ആഹ് ആഹ്
കാരണം കാറ്റ് കുറച്ച് കേറട്ടെ ആഹ് ഇങ്ങനെ അടിച്ച പോലെ നിന്നയിഞ്ഞാലേ ഭയങ്കര ശ്വാസമുട്ട് പോലെ ആയിരിക്കും
ഭക്ഷണം ഒക്കെ റെഡിയായി ഞാൻ ഇങ്ങനെ രാവിലെ എനിക്ക് ജനൽ തുറന്നിട്ടാലേ ഒരു മനസ്സമാധാനം കിട്ടൂ എത്ര ഇതുണ്ടെങ്കിലും അല്ലെങ്കി എന്തോ ഒരു എന്തെങ്കിലും മണം അല്ലെങ്കി എന്തെങ്കിലും ഒരു മണം കേറും ഇപ്പൊ ഈ പാമ്പിൻ്റെയും പാമ്പിൻ്റെ ശല്യം ഇണ്ടാ ല്ലേയോ പിന്നെ ഭയങ്കര ചീത്ത പറയല് അതെ ജനൽ തുറന്നിട്ടാമതി പാമ്പ് കേറും അങ്ങനെ ഇങ്ങനെയാവും പക്ഷെ അതെന്താ ഒരു നല്ലൊരു ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് റൂമിലേക്ക് നല്ല ഓക്സിജൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനൽ കുറച്ച്
ജനലൊക്കെ തുറന്നിടണം ഇവിടെന്ന് പറഞ്ഞ് കൈഞ്ഞാല് ഒരു റൂമിൻ്റെ ജനല് എന്ന് പറഞ്ഞാല് തൊ ട്ടടുത്ത് തന്നെ മരമാണ് ചാമ്പക്കാ മരമാണ് ചാമ്പേടെ മരമുണ്ട് ഇതീനൊക്കെ അപ്പം തുറന്നിടുമ്പം ഇക്ക ഇക്ക ഇക്ക ചീത്ത പറയും അതിന് ഇങ്ങനെ കേറും വെറു തെ ആവശ്യം ഇല്ലാണ്ട് ഇങ്ങനെ എന്തിനാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ കുറച്ച് വായുയൊക്കെ കേറണെങ്കിൽ ജനലൊക്കെ തുറന്നിടണം
ന്നിട്ടെങ്കിൽ നമുക്കൊരു ഒരു വായു നല്ലൊരു എന്തോ ഒന്ന് നല്ലൊരു സന്തോഷം തോന്നുലെ ഇത് കാരണം ഇല്ലെങ്കിൽ എന്തോരം മൂടി കെട്ടൂന്നുണ്ടല്ലേ
മൂടിക്കെട്ട പോലെല്ലേ ഇരിക്കും ആഹ്
എന്നിട്ട് ഞാൻ വൈകുന്നേരം ആവുമ്പോ പിന്നെ കൊതുക് വരുമ്പോ അടക്കും
അവിടെ കഴ കെടക്കൂലെ കടക്കാനായിട്ട് വരില്ലേ ഒരു രണ്ട് രണ്ടാരെക്കേ ആവുമ്പ കെടക്കും അപ്പ ആയിരിക്കും ചെല ലെ കടക്കും ആഹ് അപ്പ പിന്നെ അത്രേ ഇതില്ലാലാ രാവിലെ ആകുമ്പ കേറണ
കാര്യങ്ങളൊന്നും വരാത്ത മറ്റ് മൂടി കെട്ടി നിന്നാ തന്നെ രസം അസുഖവും കാര്യങ്ങളൊക്കെ വരുന്നത് ശുദ്ധ വായു ഒന്നും ശ്വസിക്കാത്തത് കൊണ്ടായിരിക്കെന്ന് നമ്മൾ
ആഹ് അഹ് അതാണ് എന്നാലും എന്നെ ചീത്താ പറയും ജനൽ അവൾ ഉള്ള ജനലൊക്കെ തുറന്ന് ഇടും എന്ന് പറഞ്ഞിട്ട് ഈ അടുക്കളടെ
ഭക്ഷണത്തിനൊക്കെ ഉം ഭക്ഷണത്തിനൊക്കെ എന്തണ്ടാക്കിയെ ഒക്കെ ഒരുങ്ങിയോ ഭക്ഷണം ഇന്ന് രാവിലെ പൂരിയും പരിപ്പ് കറിയും പിന്നെ ബീഫ് കുറച്ച് ഇരിപ്പ പിന്നെ ലാസ്റ്റ് ബീഫ് കുറച്ചുങ്ങുടി ഉണ്ടാർന്നു ഏഹ് പെരുന്നാളിന്റെ ബീഫാണോ ഇപ്പൊ
ആ ഇഷ്ട്ടമാതിരിയുണ്ട് ഞങ്ങക്ക് എന്തോരോ എവിടന്നൊക്കെ കിട്ടണേന്നറിയോ
ആ അല്ല നിങ്ങൾക്ക് അപ്പ പള്ളിയിൽ അറുത്തിട്ട് അങ്ങനെ കിട്ടുന്നതല്ലേ. ഇവിടെ ഇവടന്നാ പറഞ്ഞ ഇക്കാൻ്റെ വീട്ടിന് കിട്ടും ഇക്കാൻ്റെ
എൻ്റെ ഉമ്മാടെ വീട്ടിന്ന് കിട്ടും വാപ്പാടെ വീട്ടിന്ന് കിട്ടും പിന്നെ എന് എന്റെ വീട്ടീന്ന് അവര് കൂടുന്നുണ്ട് പിന്നെ എന്റെ വീട്ടിന്ന് വെല്ലുമാടെ പങ്ക് മാമാമാരുടെ പ
മാമ്മാറ്ടെ പങ്ക് എല്ലാരും പങ്കും കൂടെ കൊണ്ടുവരണല്ലേ പക്ഷെ ഇവിടെന്ന് ആ ആ ഇവിടെ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ പള്ളിയിൽ അറക്ക എല്ലാരും പള്ളി പോയിട്ട് അറക്ക
ആഹ് ഇവിടെ ഞങ് ങ്ങൾ എല്ലാരും ഓരോരുത്തരു ഇപ്പ ഇപ്പ വാപ്പാടെ പെങ്ങൾ കൂടിക്കയിഞാൽ അവരുടെ പ ങ്ക് വെല്ലുമ്മാടെ കൂടി കഴിഞ്ഞാൽ അവരുടെ പങ്ക് പിന്നെ എൻ്റെ വീട്ടിൽ കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പങ്ക്
ഉം ആ
ഏ ഫ്രീസർ മൊത്തതി നറഞ്ഞിരിക്കാനായിരുന്നു. ഇന്ന ടിത്തില്ല ആ പ്പ അപ്പ ഉള്ളത് അപ്പപ്പൊ കണ്ടിച്ചിങ്ങനെ? വെക്കുമായിരുന്നു. കണ്ടിച്ചിന ബോക്സിലാക്കി വെച്ചായിരുന്നു. ബോക്സിലോ
ആ പിന്നെന്താ വച്ചാല് ഫ്രീസറില്ല. നമ്മള് പിന്നെ? താഴത്ത് വെക്കാൻ സ്ഥലല്ലെങ്കി ദേശം. കൊറച്ച് വേകിച്ചിട്ട് വെക്ക അപ്പപിന്നെ കേടു വരില്ല. പിന്നെ ഫസ്റ്റ് അത് എടുത്താ മതി. ആ ചീത്തയാവില്ല. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ഫ്രീസറിൽ വെക്കാനുള്ള സ്ഥല സ്ഥലവുണ്ടാവില്ലല്ലോ. എത്ര മാസം ആയി ഒരു മാസം കഴിഞ്ഞില്ലേ.
ഒരു മാ മാസ ഇ എ പോറിന്നു അല്ല ഒരു മാസം ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിന്നു. അതിന് മുമ്പ് തീർന്ന്. ആ ഒരാഴ്ച വീട്ടി
പിന്നെ കഴിക്കാനന്നല്ല കഴിക്കാനൊന്നു ചെറിയ മക്കളല്ലേ? അതുകൊണ്ട്? പിന്നെ
ന്തോരം കഴിക്കും. പിന്നെ? ഇക്കായ ആണെങ്കി രാത്രി കഴിക്കൂല.
ആ അതോ പക്ഷെ ഇനി അങ്ങനെയല്ല ദിവസം വെക്കരുത്. നമുക്ക് കുറച്ച് ദിവസം കഴിച്ചിട്ട്. പിന്നെ എന്താട്ടാ പിന്നെ മീന് എന്തെങ്കിലും വാങ്ങിക്ക. എന്നിട്ട് പിന്നെ നമുക്ക് ബീഫന് എന്താ പൂതി വരുമ്പോ അപ്പോ അത്
രണ്ടാഴ്ച കുടുമ്പ ളെ മീനൊക്കെ വങ്ങോള്ളു മീനങ്ങനെ കറിയായിട്ട് വക്കൂല്ല.
ആ ആ ങ്ങിനെ
പന്ത്രണ്ടര ഒരു മണിക്കാണ് വരണത്. കാരണം ജി എം ആയത് കൊണ്ടേ ഹോട്ടലില് ജി എം ആണ്. അപ്പൊ ക്ലോസ് കണക്കും. കാര്യങ്ങളൊക്ക ക്ലോസ് ചെയ്തിട്ടുന വരാൻ പറ്റുള്ളല്ലോ അപ്പൊ ഡയറ്റിംഗ് ആണ് ആള്. അപ്പൊ രാത്രി ഫുഡ് വേണ്ടന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ അതെയാ ആ ആ രാ തൊണ്ട് രാത്രിക്ക് ഒന്നും ഇണ്ടാക്കണ്ടല്ലോ.
ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഒരു
കൂടുമ്പോ ഒരു ദിവസം കറി വെക്കും ബച്ചന രണ്ട മൂന്ന് ദിവസക്ക ഉണ്ടാവും. ആ
ആ ആ അങ്ങനെ വെക്കോളും കറി പിന്നെ അല്ലെങ്കിൽ മറ്റേ തേങ്ക തക്കാളി, പരിപ്പ്, തേങ്ങ
തേങ്ങരച്ച് തേങ്ങരച്ച വെച്ച് പക്ഷെ അതിന്റെ ടേസ്റ്റ് ണ്ടാ വില്ലല്ലോ അല്ലേ. ന്ന മീൻകറി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉള്ളി, തക്കാളിയും വാട്ടി മുളക് ഇട്ട് വെക്കണം. അപ്പോ അതിന്റെ ടേസ്റ്റ്
വിടെ തേങ്ങരച്ച് വെക്കണത്. കൂടുതല് ഞങ്ങള് തേങ്ങരച്ച വെക്കണത്. മുളക് ച്ചാറിട്ടത്ങ്ങനെ കൂട്ടാനായിട്ട് ആർക്കും ഇൻറ്രസ്റ്റ് ഇല്ല.
ആ ആഹ ഞങ്ങടെ ഇവിടക്ക അങ്ങനെ ചെയ്യാം. ആ അത് നല്ല കുറുക്കി വെക്കണ് നല്ല ടെസ്റ്റിൽ വെക്കും. മറ്റേ
ആ വെ ക്കൂട്ടാ മുളക് കറി അയ്യോ നല്ല അടിപൊളി രുചിയാണ്. അയ്യോ!. പറയാ അതൊക്ക ല്ല തേങ്ങരക്കണേൽ നല്ലത് മുളകിട്ട് വെക്കണതാ മ്മശേ
ന്തി ഉണ്ടാക്കോ
മന്തി ഒന്നും ഉണ്ടാക്കൂല്ല ബിരിയാണി ഉണ്ടാക്കും. ആ ചെല സമയത്ത് കുട്ടിക്ക് മറ്റേ ചെമ്മീനൊക്കെ വാങ്ങി
പിന്ന എന്റെ മന്തി ഉണ്ടാക്കാനാണ് എത്ര പ്രയാസം. മന്തി തല്ലേ എളുപ്പം ബിരിയാണിക്കായ എളുപ്പമാണ്
എനിക്ക് മന്തി ഉണ്ടാക്കാൻ അറിയില്ല.
അത് യൂട്യൂബിൽ നോക്കി പഠിച്ചാൽ മതി. ബിരിയാണി ബിരിക്കാ വെറെ നല്ല പണി. ഞാൻ പറയാം മന്തിയാണെങ്കിൽ എളുപ്പം കഴിയും.
എനിക്ക് മന്തി ണ്ടാക്കാനല്ല ക മന്തിയക്കെ പൊറത്തുന്ന് വാങ്ങിച്ച് തരേള്ളു.
ആ ആ
പിന്നെ എന്റെക്ക ആ അടുക്കളയിൽക്കയറിയൽ. നല്ല ഇതാണ്ട എല്ലാം ഇണ്ടാക്കി തരും. പെരുന്നാളി ഇതിനൊക്കെ ഇപ്പ ഞങ്ങൾ ഒരുമിച്ചാ കൂടണെങ്കിൽ. ഇവിടെ ഞങ്ങള് സെപ്പറേറ്റ് ആണല്ലോ? താമസിക്കണത്. അപ്പൊ ഇവിടെ ഉമ്മ ഒരു അനിയന്റെ അടുത്ത് കൂടണെങ്കില് ഇക്ക നമ്മളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച അടുപ്പിച്ചച്ച് കൊടുത്താ മതി ഈ കായണോ എല്ലാംഞ്ച്യണോ അത്
ആഹ് ഇക്ക കറയിക്കൂല
ആ ഇക്ക ഗൾഫിലായിരുന്നു ഇക്ക കല്യാണത്തിന് മുന്നേ ഗൾഫിലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട്
അ അങ്ങനെരു ആ
അങ്ങനെൊ ഒരു
ആ ആ ആ ആ പ്രവാസികളായ അങ്ങനെ അവർക്ക് അറിയാൻ പറ്റുംണ്ടാക്കാനായിട്ടക്ക ഇവിടെ അനിയനെ അറിയാം പാടില്ലാ അനിയേന് തീരെ അടക്കളയുടെ ഒരു ഇത് അതറിയാൻ പാടില്ല
എവിടെയും പോയിട്ടുണ്ടാവില്ലേ
എവിടെേയും പോയിട്ടില്ല ഇവിടെ തന്നെയാണ് ഗൾഫിലൊന്നും പോയിട്ടില്ല അൻ ഒറ്റയ്ക്ക് മാറി ക്കണ്ട അവസ്ഥ വന്നത്തിയില്ല ആഹ് അതുകൊണ്ട് ഒന്നും അറിയാൻ പാടില്ല ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല ആൾക്ക്
ആ
പ്പോ ഞാൻ വീട്ടിൽ പോയാലും ഇക്കാക്ക് ആാവശ്യംള്ളത് ഇക്ക ഉണ്ടാക്കി കഴിച്ചോളൂ പിന്നെ ഇവിടെ താഴെ ഉമ്മള്ളർണം അങ്ങനെ താഴ്ത്തന്ന ഭക്ഷണം കഴിക്കാനത് ഉ
ആ്ഹ് ആഹ് നിങ്ങളും മുകളിലും താഴെയും താമസിക്കുന്നവരാണല്ലോല്ലോ
ഒറ്റ ഒറ്റ കോമ്പേഡി തന്നെ മുകളിലും താഴെയായിട്ട് അനിയയുടെ കല്യാണ ആയപ്പോ മാറിയതാ ഉം അങ്ങനെയാണ്
അങ്ങ മക്ക മക്കള് പോയി മക്കള് പോയ തിരക്ക് ഭക്ഷണൊക്കെ റെഡിയായി
എല്ലാ പരിപാടിയും കയിഞ്ഞിലെ എല്ലാ പണിയും കഴന
ഒന്നും കഴിട്ടില്ലനി കുറച്ച നേരം ഫോണക്കെ ഇങ്ങെ തോണ്ടിക്ക കൊത്തിടുക്കും ഇനി കക്കാനും കുളിക്കാനൊക്കെ പോകവും
ആഹത് രാവിലെ തന്നെ മോൻപ് പോകുമ്പോ തന്നെല്ലാ ചെറുത ഉറങ്ങണ സമയം കൊണ്ട് ചെറുത ഒറങ്ന സമയം കൊണ്ട് ചെറുത് ഒമ്പതരരാുമ്പളേ നീക്കണാ അപ്പൊേക്ക എല്ലാം പണി ഞാൻ കഴിച്ചക്കും പിന്നെ അലക്കാന ഉള്ളത് മീഷത്തിടേനും പിന്നെ അലക്ക്ണങ്ങിയുള്ള വന്നത്
ആഹ ആഹ
ആ അപ്പൊ അങ്ങനെ വന്നന്നാ ആ ആ അപ്പ അങ്ങനെ അതായതുകൊണ്ട് അലക്കാനിട്ട കഴിഞ്ഞാല് അത് മാത്രം വിരിച്ചാൽ മതി അപ്പേക്കും ഇ ഫുടടുത്ത് അവിടെ താഴെ കളിക്കൻ എന്തെങ്കിലും ഇട്ടടുത്ത് കഴാല് അവിടുന്ന് കളിച്ചോളൂ അപ്പ പതിനൊന്നു മണിയാകുമ്പോൾ കുളിപ്പിച്ച് പിന്നെന്തെങ്കിലും പഴോ ബ്രെഡാ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കോ എന്നിട്ട് കടത്തി ഉറക്കോ അപ്പൊ ആന ആനൻ രാത്രി വൈകുന്നേരെം എടുക്കും
നേരടുക്കോ
വൈകുന്നേരം ഒരഞ്ചരാ ഏ
എത്ര പേർക്കക്ക ആ ടി ഞാൻ പിന്നെ വിളിക്കട്ടോ ഉമ്മ വിളിക്കുന്നുണ്ട് ആ ആ ആ അ ശെരി ഓക്കേ ഓകെ